എന്താ മളേ ഒരു വിവരുല്ലലോ
ഏഹ് വിവരങ്ങളൊക്കെ ഉണ്ട് മോൻക്ക് വയ്യായിട്ട് ആശുപത്രി ഇതൊക്കെ ആയിട്ടേ പനിം കാര്യം പനി കാ ആഹ് ഇൻക്ക് അലർജീന്റെ ചൊമ വന്നിട്ടെ
അള്ളാ അത് ഒക്കെപാട ഒത്തൂലേ മോന്റെ ഭേദായില്ലേ
ഒക്കെ കൂടി ഒത്ത് മോന്റെ ഭേദായിക്ക്ണ് പോയിട്ടില്ല്യ
ആഹ് ആഹ് നല്ല മാറിട്ട് പർഞ്ഞയച്ച മതി.
ആഹ് അല്ലെങ്കി ഇഞ്ഞും അവിടെ ചെന്ന ഇഞ്ഞും ഉണ്ടായ
ആഹ് അതാണ് ഇഞ്ഞ്‌ ഇല്ലായിരിക്കട്ടെ അതന്നെ
ഉം ന്താണ് ഇ
ന്ന്ട്ട് ഇപ് വേറെന്താ നല്ല വർത്താനം അങ്ങനെ പോണു
കൊഴ്പ്പൊന്നുല്ലല്ലോ
ഇല്ല കൊഴ്പ്പൊന്നുല്ല അൽഹംദുലില്ലാഹ് അങ്ങനെ പോണ്ട് എന്താട്ട് മക്കളെ ഇമ്മാന്റെക്കെ വർത്താനന്താ
സുഖാണ്. കൊഴ്പ്പൊന്നുല്ല. ഇമ്മാന്റെട്ത്ത്ക്ക് പോയിട്ടില്ല. മോൻക്ക് പനി ആയതോണ്ടെ പോവാൻ പറ്റീട്ടില്ല
അതെ ആർക്കെലും വയ്യെങ്കി അങ്ങ ഇത്രം ഇത് കുട്ടിക്ക് പണില്ലെന്ന് രണ്ടീസം നല്ല പനിയേന്നേ പനിതൊക്കെ ഇണ്ടായ്ന്നു ആഹ് അത് രണ്ടുവെട്ടം അട്പ്പിച് അട്പ്പിച്ച്ണ്ടായി. അത് മാറിക്കിട്ടിയപ്പഴ്ത്തിന് രണ്ടുവെട്ടം കൊണ്ടോയി
ആഹ് ആഹ്
ലെന്നേന്നു
അയ് ശെരി
പിന്നെന്താ ഇന്നാള് വുൾച്ചിട്ട് വുൾച്ചിട്ട് കിട്ട്ണന്നെല്ല. എന്താ എന്തന്ന് റേഞ്ച് ഇല്ല യ്ട്ടെന്താവല്ലേ ഇന്നാളെ ആഹ് അതന്നെ കൊ റേ ആയി നമ്മള് കൂടാ കൂടാർഞ്ഞ്‌ ഒരു ഓരോട്ത്തും കൂടിയില്ല അങ്ങനെ
പ്രസവിച്ചെട്ക്ക്ണാന്ന് ആ മരോള് പ്രസവിക്കാൻ പോക്ണ്ടല്ല അപ്പ ആണ്ട് വരാ ണ്ടല്ലോ കോട്ടക്കട്ട്
അതെ ന്നാ അങ്ങനെ നോക്കാ നോക്കട്ടെ
ആഹ് ആഹ് അങ്ങെനെ
അതെ അതെല്ലാ ഇനി വരവ് നടക്കൂല
ആഹ് അതന്നെ
ഉം മഴണ്ടോ അവ്ടെ
മഴണ്ട് മഴണ്ട് മഴ ഇപ്പൊ കൊർച്ച് കൊറവുണ്ട് ഇപ്പോ ഇന്ന് നല്ല മഴെന്നു ഉം
രാത്രി ഭക്ഷണം കഴിച് കഴിഞ്ഞ
ഇല്ലെ കഴിച്ചിട്ടില്ല ഞാൻ എങ്ങനെന്നോ ഞാൻ ഇവിടെ ഇണ്ടായിരുന്നില്ല പൊർത്തു പോയിന്നു
ഉം
അയിലേ ഉച്ചക്ക് തിന്നാതെ പോയത്
ആഹ്
പൂവാട ഉണ്ടാക്കിന്നു രാവിലെ
അയ്ശരി
ആയ് എങ്ങനെ എന്തോന്ന നുൽപുട്ടുണ്ടാക്കിയപ്പോ കൊർച്ച് പീച്ചിയപ്പോ മതിയായി അപ്പൊ പിന്നെ വാക്കിലടെ ബെല്ലം തേങ്ങേടെ പൊട്ച്ച് അത് അത് ഒരു പത്തെണ്ണം ഇണ്ടാക്കി വെച്ചു പിന്നെ കാണുമ്പോളും അഹ്
ആഹ്
ഇപ്പൊ വല്യ അർജന്റിണ്ടായിർന്നില്ല നിജ്ജ് അന്റെ കഴിഞ്ഞി ട്ടൊക്കൊ വന്നിട്ട് തിന്നാ മതിവൊ കൊയ്പ്പോന്നു ഇല്ലാർഞ്ഞ്
അയ്ശരി ആഹ് അല്ലാതാണ്ടും കൊണ്ട് നടന്ന് നി ണ്ടാക്കി വെച്ചാ പിന്നെ ആണ്ട് നടക്കുമ്പ തിന്ന ഇങ്ങട്ട് നടക്കമ്പ തിന്ന്
തിന്നും പിന്നിങ്ങട്ട് പോമ്പ തട്ടിമുട്ടി ഇബലാരും തിന്നൂല്ല ഓലൊക്കൊ ഓലകണക്കിന് ഓര പൊട്ട ഒന്നൊക്കെ എടുത്തിട്ട് വാക്കി അവ്ടങ്ങനെ ഇരിക്കും അപ്പ വാ വാക്കി ആടെ എർതിട്ട് ഞാനങ്ങനെ അങ്ങട്ടുവിങ്ങട്ടു നടക്കുമ്പ ഇട്ത്ത് കഴ്ച്ചും അങ്ങനെ പിന്നെ ഇപ്പ പോയി ഞാൻ പർഞ്ഞില്ലേ പൊർത്ത് പോയി വന്നിട്ടാണ് ചോറിപ്പ മൈരിപ്പിക്കാണ് കയിച്ചത് അപ്പച്ച് തോന്നി നല്ല പയ്ച്ചുക്ക്ണൂന്ന് അപ്പ ലേസം ചോറെടുത്ത് കയ്ച്ചു ഇനിയിപ്പ ഇന്നത്തെ കഴിഞ്ഞു ഇനി ഇന്നത്തെ കഴിഞ്ഞു പറേ ഉം
അയ്ശരി
ഇനി നാളെ രാവിലെ ഇജ്ജെന്താട്ടി എന്താണ്ടാക്കി കൂട്ടാനൊക്കെ
ഞാന് ചെമ്മീനായിർന്നു
ആഹ് അപ്പ അന്ക്കു വെശ്ക്കൂല്ലെ വേഗം
ഇല്ല്യ ഇന്ന് വൈകുന്നേരം നാളെ ആള് ഇതിണ്ടാക്കിയണ്ടായിരുന്നു ഉഴ്ന്ന് വടൊക്കെ ഇണ്ടാക്കിയണ്ടായിരുന്നു അയിരുന്ന് തിന്ന് എല്ലാറ് തീറ്റി കഴിഞ്ഞ് അതന്നെ ഇണ്ടാക്കി വെച്ചാ പിന്നെ ഇങ്ങനെ തിന്നോളു പിന്നെ ചോറിന് നേരാവുമ്പൊ പിന്നെ ചോറി പിന്നെ ചോറ്ന്നഴിഞ്ഞ ഞമ്മക്ക് പ്രാന്തിടിക്കും ആ സമയത്ത് തിന്നിട്ടേ എന്നിങ്ങനെ അങ്ങട്ട് കൈയ്യുമേന്നും കാല്മ്മേന്നുംവേറുടൂല്ല
ആഹ് അതെന്നെ തോ ആഹ് അതെ ഇങ്ങനെ പണി തെരക്കാന്ന് ചെൽ പ്പൊമുക്ക് അടുക്കളേക്കന്നെ അങ്ങട്ട് കടക്കാൻ തോന്നൂല പ്രാന്താണ് അല്ലെങ്കി എന്തേലൊക്കെ ഇങ്ങനെ എന്തെ കെർതാത്ത സംഭവങ്ങൾ ഇണ്ടാക്കികോണ്ടിക്കും ഉം എന്തിക്കാക്കെക്കെ വന്നില്ലെ
ഏഹ് വന്നു വന്നു എല്ലാരും വന്നു കൊഴപ്പൊന്നില്ല ഇന്നൊരു മഴ ദിവസല്ലേ
ഏഹ്
ഇന്നൊരു മഴേന്റെ ദിവസല്ലേന്നറിയ
ആഹ് ഇന്നൊരു മഴേന്റെ ദിവസ ഇപ്പൊരു ഒഴിവൊണ്ട്
ഉം
ഉച്ചക്ക് ശേഷം വല്ലാതെ പെയ്തിട്ടില്ല
ആഹ് രാവിലെ ഇന്നലെ പുലർച്ചെ മൂന്നര
ആഹ് ഒന്നൊറങ്ങീക്ക് തൊട്ങ്ങീക്ക്ണു ഇങ്ങനെ ചരി പിനി മഴ പിന്നെ എന്താ അയൽവാസിയാലൊക്കെ വർത്താനം
എല്ലാവർക്കും സുഖാണ് കൊയ്
ആഹ് ആഹ് അൽഹമ്ദിലിള്ള അതന്നെ അന്റെ സമ്മന്തിപ്പൊടിക്കെ കൊർച്ചിട് വിടേ ഒരു അരക്കിലോന ഒരു കിലോനൊ കിണ്ട് വിടേ
അക്ക വിടണ്ട് നേരിട്ട് ഇപ്പയ് അലർജീന്റെ ചെമക്ക ആയിട്ടെ ഇപ്പ കൊറെ യാശേറിയാണ്‌ടെ ഗ്യാസ് കേറിയാന്ന്തോന്നണു ഫ്ലൈറ്റിന്റെതക്കൊക്കൂടി മുറിങ്ങന്റെലിം പരിപ്പും കൂട്ടാണ്ടാക്കി ആ ചൊമ്ച്ചപ്പം ഒക്കെ ഛർദിച്ചേ
അതേ ഉം അത സൗണ്ടൊക്കെ ഒരു വ്യത്യാസണ്ട്
ആഹ് അത്കഴിച്ച ഭയങ്കര ചൊമ
ആഹ് ആഹ് നല്ല വ്യത്യാസംണ്ട് സൗണ്ട് പറിയ എന്തായാലും
വേറെന്തേ ഉപ്പാന്റെട്ത്ത്ക്ക് പോയിനോ പ്പാന്റെട്ത്ത്ക്കു പോയിന്നോ
ആഹ് പാന്റട്ത്തേക്ക് മിഞ്ഞാന്ന് പോയിന്നു ഞാന് മിഞ്ഞാന്ന് പോയിർന്നു
പിന്നെ
ഉം മിഞ്ഞാന്ന് പോയതാ എന്താ പ്പാ പാവായിട്ടു അ എർങ്ങാനൊന്നും വയ്ക്കൂലല്ലോ ആവ്ടങ്ങനെ കെടക്കാ ക്ക് നീച്ച് കൊറച്ചേരം ഇർക്കും പിന്നിം കെട്ക്കും അങ്ങൻത്തന്നെ സ്വന്തായിട്ട് എർങ്ങാനും നട്ക്കാനും വെജല്ലോറിയ ഇനിപ്പോ രണ്ട് മൂന്ന് മൂന്നാലീസം കണ്ട് കഴിഞ്ഞാൽ മാവ് വെട്ടണം ആ അപ്പൊ ഞ് എന്താചാ ഇതീന്ന് അറീല്ല നേരെ കൂട്ണള്ളൂന്നാണ് പർ ഞ്ഞത് പത്തു പയ്ഞ്ഞീസം മുന്നേ സ്കാനിങ് ഇട്ത്തപ്പോ
അയ് ശെരി കൂട്ണൊള്ളൂന്നോ
ഉം
ആഹ് സ്കാനിങ് ഇട്ത്തിനോ
ആഹ് സ്കാനിങ് ഇട്ത്തീനു
സ്കാനിങ് ഇട് ത്തിര്ന്നോ അയ് ശെരി
അയ്ലങ്ങനെ
ആഹ് ആഹ് ആഹ്
പിന്നെ എന്തായാലും അങ്ങനെ അങ്ങനെ പോണ്ട് ക്ക് കുട്ടി കടക്കാ
ആഹ് മോൻ കട്ക്ക കെടക്കന്നെണ് കൊഴ് ഇപ്പൊന്നെ ഈ പനിന്റെ ക്ഷീണണ്ടേ
എന്താ കാട്ടാ അപ്പ എല്ലായിടത്തും ഉണ്ടൊരു പ ആഹ്
ആഹ പിന്നെ
വേറെ എന്താ ങ്ങനെ പോൻണ്ട്
അഞ്ച്
ആഹ അഞ്ചത്തി വന്നീന്ന് അഞ്ചത്തി വന്ന് ആഹ രണ്ടീസം നിന്നു ഇപ്പ ഞ്ഞ് കുട്ടികൾക്ക് ഇതല്ലേ കുട്ട്യാൾക്കെ ഇപ്പ എന്താ സ്കൂള് പഞ്ഞി പോരാൻ രണ്ടീസം ലാ അല്ലല്ലോ ഇപ്പൊ നാളെ തൊടങ്ങല്ലേ
ഉം ആ ഹആ ഇപ്പരണ്ടീസം ഇണ്ടായിരുന്നല്ലലെ
ആ ഹ രണ്ടിസെണ്ടായിരുന്നില്ലേല്ലാം ഇഞ്ഞ് ഇപ്പൊക്കെ ആഹ ഒഴിവല്ലെ ഇനിയിപ്പ നാളെ കുട്ടികൾക്കൊക്കെ ഇപ്പ തൊ തുടങ്ങാണ് അപ്പൊ പാറി വെരുന്നൊക്കെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും ഹും ഹും
ഒരു ആഹ മദ്രസ്സൊക്കെ തൊറക്കാനായില്ലെ
ആഹ മദ്രസ്സോക്കെ തൊർക്കാനായില്ലേ ആഹമദ്രസ്സയിന്നു തൊർന്ന് സ്കൂളിപ്പോ ഇനി നാളെ മുതല് അവിടെ പെരേല് എല്ലാരും വരുവോ സ്കൂള് പൂട്ടിയാലൊക്കെ ആഹ സ്കൂള് പൂട്ടിയ എല്ലാ
അവർക്ക് ക്ലാസ് അവർക്ക് ഇ തന്നെ ഓരോര തെരക്കിലല്ലേ അവര ഓരോ തെരക്കിലല്ലേ
തെരക്കിലാല്ലേ വല്യ വല്യ ഇതൊക്കെ ഹോസ്പിറ്റലില് അവിടെ ഇവിടെക്കല്ലേ
ആഹ ഓരോരിതിലല്ലേ തെരക്കാവുമ്പോ പിന്നെ അവർക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ടല്ലേ അതന്നെ എന്തായാലൊക്കെ ശെരിയാവട്ടെ
എന്തെങ്കിലു എല്ലാര്ക്കും സമയങ്ങള്ങ്ങനെ പോണ്ടെ
ആഹ് സമയം പോണ്ടേ അല്ലാതെപ്പോ എന്താപ്പൊ അൻക്ക് പിന്നെ എന്തേലൊക്കെ ച്ച് ങ്ങനെ ണ്ടാക്കും താകോട്ടെ കൊറെക്കെ ടൈമ് പോകുന്നറയ
ഏഹ് ആഹ ഒക്കെ കണക്കന്നെണ് ഇപോ കോഴിയാളൊക്കെണ്ട് കോഴിയാളേ ഒക്കയ്ന്റൊള്ളില് ണ്ടാവും
ഏഹ് പൊർത്ത് വിടൂല
ഉം എല്ലാതും അവിടെണ്ട് ഇല്ല ആഹ് അയ്ന്റൊള്ളില് വലട്ടീട്ടൊക്കെ അയ്ന്റെ വൈത്താലെ പോകുംന്നണ്ട്
എത്രണ്ണണ്ട്
കൊർച്ചൊക്കണ്ട്
ആഹ് ആഹ്
ഉം
മുട്ട വി വിക്ക്ണ്ണ്ടാകുല്ലെപ്പൊ മു മു ട്ട വിക്ക്ണില്ലേ ആഹ് ങ്ങളർക്കൂല
ആ കാ ഏ അങ്ങനെ ചേ അങ്ങനെ ചേക്കോയിക്കള് ഇല്ല ചേ കോയിക്കളണ് ള്ളത്
ആഹ് ചേക്കോഴിക്കളൊക്കെ അർക്കുംല്ലേ
ആഹ് അത്ണ്ടെങ്കി അപ്പൊ തന്നെ വെക്കും
ആഹ് ആഹ് പെട്ടാളോ പെട്ടാളങ്ങനർക്കൂലേക്കാരല്ലേ
ഇല്ല്യല്ല മോന് ണ്ടെങ്കില് മോൻക്കർത്തെക്കും മോൻക്കിഷ്ട
ഇഷ്ട്ടാണ് പൊരിച്ചേക്കരല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് രസം വേറെണെയ് നമ്മള് മറ്റേ മാരി തിന്ന്ണ മാരി ഇത് രണ്ടും രണ്ടാണ് റയ
വേവാൻ കൊർച്ച് പണിയാന്നൊള്ളൂ
പണിയാണ്ന്നൊള്ളൂ അതന്നെ അത് കുക്കർല്ട്ടാണ്ടട്ച്ചാ മതി കുക്കർല്ട്ടാണ്ടട്ച്ചാ മതി പറയ
പണ്ട് നാടൻ കോയിക്കൊക്കെ ഭയങ്കര പ്രിയേര്ന്നു
ആഹ് അപ്പൊ പിന്നെ പ്പ കുട്ടിയാളൊരു വിതൊന്നും തിന്നെല്ല നാടം കോയിയാർന്ന
ഏഹ് പ്പ ങ്ങൻത്തൊന്നുല്ല
പണ്ടൊക്കമ്മള് മറ്റേ ത് തിലൊക്കെ ചവ്ട്ടി ചെനക്ക്യെ കോയിയാളെക്കരർത്ത് കാലു തൊ ക്കെ പണ്ടൊക്കെ മ്മാര് പറീണേക്കാ അന്നൊന്നും അന്നൊന്നും കക്കൂസുതൊന്നും ണ്ടായ്ന്നില്ലല്ലോ
അതാണ് അഹ് അത് സ്ട്ടല്ലെയ്നു അല്ലെങ്കിലെ കണക്കാ താറാവും
ആഹ് അതന്നെ ന്നട്ട് ച ചിക്ക് പരക്കി കൊത്തിത്തിന്ന്
ചളിയൊക്കല്ലഷ്ട്ടാനല്ലോ
ന്നട്ടയ്ന്റെ തോലും കളയില കാലും കളയില കാലൊക്കെ അട്പിന്റൊള്ളില ട്ട് കത്തിച്ച് തോല് കീച്ചി
ആഹ് പണ്ടതൊക്കൊര്ന്നു പറിയും
മ്മാര് പർഞ് ചിർച്ച്ണാണപ്പോരോന്ന്
ഉം ഇപ്പത്തേ തിന്നാൾക്കാര്ക്ക് തിന്നാ നേരല്ല ണ്ടെങ്കി തന്നെ അർപ്പു ആണ് ണ്ടെങ്കി തന്നെ അർപ്പു
എന്തായ്ലും ഒക്കെ സെര്യാവും ആഹ് അയന്നെ എന്നിട്ട് എന്താ കാ
വേറെ ഏഹ് കെടന്ന് കൊഴപ്പൊന്നില്ല
കൊറങ്ങിയോ
ആഹ് ഇല്ല്യ ഇല്ല
അതെ ആഹ് ആഹ് ആഹ്
എല്ലാരും മൊബൈല്മ്മത്തന്നെ
മൊബൈലുമ്മേന ഒക്കെ അതുണ്ടാകട്ട് പിന്നെ ആരെ ഒച്ചേ വിളി കേക്കൂലല്ലോ ആരെ ഒച്ചേ വിളി കേക്കൂലല്ലോ പറ ആഹ് യെന്നെ
എന്നാ ഞാൻ വിളിക്കണ്ടിട്ടാ ശെരി
ഓക്കെ ആയിക്കോട്ടെ സെരിന്ന